കേൾക്ക്ണ്ടോ?
ആഹ്, ആഹ് കേക്ക്ന്ന് എന്തൊക്കാ വർത്താനം.
ആഹ്, അതാണ്. ആഹ് സുഖായ്ട്ടിരിയ്ക്കുന്നു. അവിടെയോ?
ആഹ്, വടെയും കൊയ
എന്താണ്, ചായൊടിയൊക്കെ കയ് ആഹ്, ആഹ് അതാണ് നോമ്പ് തൊർന്നേന്റെ ഷീണം. ആഹ്, നോമ്പ് തൊർന്നാല് ഷീണവാണ്.
ഉം.
ആഹ്, ശീലല്ലാതെ കൊറേ നാളായല്ലേ ഈ നോമ്പ് നോ അതോണ്ടാ.
ആഹ്, ന്ന് നല്ല ഷീണണ്ടെയ്ന്.
ആഹ് മഴയൊക്കെണ്ടായിര്ന്നവടെ?
ആഹ്, ന്ന് മഴന്നെയ്ര്ന്നു.
ആഹ്, ഇവിടെ അത്ര മഴയൊന്നുണ്ടായില്ല. എങ്കിലും വെയിലും മഴയൊക്കെ ആയിര്ന്ന്. എങ്കിലും ബ് ങ്ങനെ നോമ്പ് കൊറേ ദിവസായില്ലേ അങ്ങനെ നോമ്പ് നോറ്റിട്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്നാ വിശപ്പോതാഹൊന്നുല്ല ഒരു ക്ഷീണം
ആ ആഹ് ഇന്ന്യാ ഉള്ള ക്ഷീണത്തി തന്നെ കിടക്ക് തന്നെയന ക്ഷീണം കൊണ്ട്
ചാണ് ബാങ്ങൊക്കെ പടക്ക തന്നാണ് എങ്ങെയുണ്ട് കഴിച്ചോ ആഹാരക്കെ കഴിച്ചോ തുറന്നിട്ട് ആഹ് എന്താ ആഹ് എന്താ ഉണ്ടാക്കിയേ
പത്തിരിയും ചിക്കൻ കറിയും പിന്നെ പൊരിച്ച കറിയും
ആഹ് ആഹ് ആ പത്തിരി പത്തിരിന്ന് പറഞ്ഞാടെ അതാണല്ലോ അവിടെ അവിടെ അങ്ങനെ പത്തിരി ഉണ്ടാക്കണൊന്നില്ല ആ അങ്ങനെ വടക്കോട്ടക്കെ അങ്ങനെയാണല്ലോ ഇവിടെ പത്തിരിയൊന്നും ഉണ്ടാക്കറില്ല നമ്മള് ചപ്പാത്തി ഇണ്ടാക്കി ആ അങ്ങോട്ടൊക്കെ അല്ലേ കൂടുതലും പത്തിരി ആഹ് പത്തിരിീന്ന് പറഞ്ഞ ആറിയ ടെ ഭയങ്കര മടിയുള്ള പണിയാ പത്തിരി പച്ച ഇവിടെ അങ്ങനെ പത്തിരിയല്ല കേട്ടോ ഉണ്ടാക്കണുന്നത് റേ ഒട്ടിയ ഉണ്ടാകുന്നത് ഒറട്ടിന്ന് പറയയും ഇവിടെൊക്കെ തേങ്ങയൊക്കെ ഇട്ടിട്ടേ പലകീമ പരത്തിയിട്ട് അ ഫ്രസ്സിലൊന്നുമ അല്ല അത് ഭയങ്കര മെനക്കെട്ട പണി ആയതുകൊണ്ട് അതി പെരുന്നാളിനൊക്കെ അത് ഉണ്ടാക്കലുള്ളൂ പിന്നെ ആരെങ്കിലും ഒക്ക അതിഥികള് വന്ന് ആ ആ അത് നിങ്ങക്ക്ത് വരുമേ ശീല ണ്ട ആ ആഹ് അതാണ് ആഹ് നിങ്ങക്ക്തണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാനേ പറ്റും ഞങ്ങൾക്ക് അത് ഓർക്കുമ്പോഴേ പിന്നെ ഞങ്ങള് പത്തിന്ന് പറയണ പത്തിരന്ന്റിയോ പെറോട്ടയല്ലെ പെറോട്ടക്കെയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പത്തിരി എന്ന് പറയണത് ഇത് നിങ്ങുണ്ടാക്കണ പത്രികയും ഞങ്ങൾ ഇവിടെ പറയണത് അരിപ്പത്ത്രീന്ന് പറയയും എന്ന വെച്ചാ പച്ചരി മാവിനകത്തല്ലേ ഉണ്ടാക്കണത് അരിപ്പത്തിന് അരി അരിമാവ് അരിപ്പൊടി ആരിപ്പൊടി പിരിച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട് അതിനെ അവടെ അരി പത്തിരി എന്ന് പറയും ഇവിടെ ഞങ്ങള് പത്തിരിക്ക് പറയണ കയറും പത്തിരി ഇറച്ചി ഉപ്പത്തിരി ഇറച്ചിന്ന് പറഞ്ഞാ വെറോട്ടക്കും ഇറച്ചിക്കറിക്കുമാണ് ഇപ്പത്തിരി ഇറച്ചിന്ന് പറയണത് ഏ ആത് ആ ആക്ക കോഴിക്കോട്ന്ന് പറഞ്ഞാ ഭക്ഷണത്തിന്റെ ഉത്സവ ആണല്ലോ
ആ ആഹ് അതാണ് ഞങ്ങള് ആ സൽക്കാരത്തിന് പോ ടാണല്ലോ
സൽക്കാരത്തിന് അവിടെയക്കെ സൽക്കാരത്തിന് വരെ ഞങ്ങക്ക് ഭയങ്ക ഇഷ്ടം ഇത്രറ്റ എന്ത മേശപ്പൂർന്ന് അറിയത്തില്ലോ അതാ ഞങ്ങൾ കഴ പിക്കാത്ത അത്രയും നല്ല നല്ല ആഹാരം ഞങ്ങളിപ്പോ ഇപ്പ നീ സ്കൂള് പറഞ്ഞതിന് മുന്നേ ഞങ്ങള് കോഴിക്കോട് വന്നിട്ടുണ്ടായിരുന്നു കോഴിക്കോട് വന്നിട്ട് കോഴിക്കോട് വയനാടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം അവിടെത്തന്നെ കോഴിക്കോട്ന്ന് കഴിച്ച ആഹാരമ
ആ ഭക്ഷണത്തിനായിട്ട് ആൾക്കാർ ഇവിടക്ക് വര ണ്ടല്ലോ കൊറ ദൂരത്തന്നായാലും ക്കെ നമ്മക്കേ വില ഇല്ലാത്ത ഉള്ളല്ലോ
പക്ഷ ഞങ്ങൾക്ക് അങ്ങോട്ട വരാൻ ഭയങ്കര ഇഷ്ട്ടാണ് കോഴിക്കോട് വയനാടൊക്കെ ഭയങ്കര ഇഷ്ടമാോ
എങ്ങണ്ട്
ആഹ് ആഹ് ആഹ് പക്ഷെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നാലും മാത്രം വലിയ തോന്നല പക്ഷെ അങ്ങൾക്ക അത് അങ്ങോട്ട വരാങ്ങൾക്ക് നല്ല ദൂരം ഉണ്ടോ കേട്ടോ അവിടെ നിങ്ങടെ വരാൻ രാത്രി തിരി കഴിഞ്ഞാല് രാവിലെ ഒരു ഒമ്പത് മണിയോട് കൂടിയൊക്കെ ഞങ്ങൾക്ക് കോഴിക്കോട് എത്താൻ പറ്റുള്ളൂ നല്ല യാത്രയാണ് പക്ഷെങ്കിലും എങ്ങനെവല്യഇഷ്ട്ടാണ് കോഴിക്കോട് അതാണ്കോഴി അവിടെമിട്ടായി തെരുവ് അവിടെക്കെ ബീച്ചിലൊക്കെഒരുപാട് വട്ടംഞങ്ങളവിടെകടപ്പുറത്ത് വന്നിട്ടുണ്ട്
ഏ ഞങ്ങളതാണ് കൊറവ് പോവാൻ ഞങ്ങള് വി
അയ്ങ്ങള്അവിടൊള്ള് ആ നിങ്ങളവ് ടൊള്ളൊത്കൊണ്ട് ഇങ്ങക്കത്ര നിങ്ങക്ക് മട്ത്ത്ക്ക്‌ളാ നിങ്ങടെസ് ത്തലത്തായത്കൊണ്ടാണ് അതാണ് പിന്നെ എന്തുണ്ട് അവിടെ എല്ലാർക്കും സുഖാണോ വീ
ആ ആ മക്കളൊക്കെ എന്തൊക്കെ ങ്ളെ
മോളെകൂടെയൊള്ളൂ മോള് മൊബൈൽ വിൾച്ചണ്ട് മോക്കും നോമ്പ്ണ്ടായിരെന്ന്ട്ടാ അഹ് പിന്നെ എന്താണ് മൊബൈലിൽ കളിച്ചോണ്ടിരിക്ക അപ്പഴേ
ആ എല്ലാ മക്കളും പ്പങ്ങനാണല്ലോ വേഗസ്
ആ അ ഇന്നിപ്പോസ്കൂളിനവധിയല്ലേ ത് ഇപ്പൊ രണ്ടൂസം അവധിയായൊണ്ട് ഇനിയിപ്പൊ രണ്ട് ദിവസംഅവധിയല്ലെ അതോണ്ട് ബേഗും ബുക്കൊന്നും എടുക്കണ്ടവർക്ക് മുൻകൂട്ടിപറയാണ് വക്കക്ക് സ്കൂള്ന്ന് ങ്ങനെ ഓരോ വർക്ക്ങ്ങനെ ഇട്ടോണ്ടിരിക്കും അതൊക്കെ അവ്ടെ ഇരിക്കട്ടെന്ന് ച്ചേ ത്ത് ദിവസാന്ന പറയണ് മൂന്ന്ദിവസൊണ്ടല്ലോ
ട്ടൊ ലീവ് ഞങ്ങക്ക് നാളെ എടുക്കും ഇന്നേത്തെ ലീവ് അവര് നാളെഎടുക്കൂ
ആ ഇത് ഈ മോള് ചെറീതാണ് ട്ടോ അതുകൊണ്ട് അവൾക്കില്ല വല്യ കുട്ടികൾക്കൊക്കെ നാളെഇണ്ട് ന്ന് പറയുന്നുണ്ട്
ആ ആ ഓല്ക്കെന്നെ മടിയാവുംഇന്ന് പോവാ ലീവ് നാളേം ലീ പൊതുവേ ശനിയാഴ്ച ഇല്ലാത്തത് കൊണ്ട്
ആ അതാണ് ശെനിഞാറും കുട്ട്യോൾക്ക് എങ്ങനേങ്കിലും സന്തോഷത്തി വീട്ടിനിക്ക്ണദിവസല്ലേല്ലെ ട്യൂഷനെക്കെണ്ടാവും മക്കക്കിപ്പൊപ
പ്പതന്നെപറയണ്ട് പോവുല ഞങ്ങള് ലീവ് വേണംരണ്ടുസം ലീവ്എടുക്ക ഇത്രേം ദിവസം പോയല്ലേ
ആ അതാണ് അതാ നമ്മക്കൊരവധിള്ളപ്പോ ഡെന്നി സ്കൂള് പിന്നെ ക്ലാസ്സ് ന്നൊക്കെ പറഞ്ഞോണ്ട് നിക്കാണ് പഠിത്തത്തിന്റെ കാര്യങ്ങള് പോണ്ടേ പഠിപ്പിച്ച് തീർക്കേണ്ട കാര്യങ്ങൾക്ക് തീരണ്ടേ അത് കുട്ട്യേൾക്ക് ചിന്തയില്ലാ ഞങ്ങള്പോട്ടേ ബ
എന്താണ് പോയി വന്നാ തന്നെ ഫോണ് കളി
അ ആ അതാണ് അതില്ലെങ്കി എന്തഎന്താ എന്ത് രണ്ട്ട്ടികളാ എത്രട്ടികളാ?
ആ ആ രണ്ട്
ആ രാതാ അ എന്നെ പോലതന്നേണ് അടികൂടാന് പിന്നെ ആ ആ അല്ല അടികൂടാൻ നോക്കണ്ടൽ ആ അതാണ് അടി മുടക്കവും ഹ് അതെല്ലാം ബഹളവും ഒക്കെ ആണ് ഹ് പിന്നെ വേറെ ആരുണ്ട് വീട്ടില്
ആ ഉമ്മണ്ട്
ആ ഉമ്മ ണ്ട് ഉമ്മയൊക്കെ ക്ഷീണ ത്തിലായിരിക്കും നോമ്പൊക്കെ തൊറന്നിട്ട് ഏ അതാണ് ഏ പിന്നെ മഴെ
തെ ഒറങ്ങാതെ ഒറങ്ങാൻ കഴിയില്ലല്ലോ മക്കള് ഒറങ്ങണല്ലൊ ന്തേ കെട ക്കണങ്ങി തന്നെ ഓൽക്ക് ഓരോ വർക്ക് ചെയ്യാന
ആ എല്ലാ ഉണ്ട് അതെല്ലാം കഴിയുന്നവരെ നമ്മളിരുന്നേ പറ്റൊള്ളൂ അത് കെഴിഞ്ഞിട്ടേക്കല്ലേ കെടക്കാൻ പറ്റൊള്ളൂ ഉം
പോണേണ്ട അപ്പളേക്ക് മദ്രസിലേക്ക് ള്ളതൊക്കെ എട്ത്ത് വെക്കണം
ആ എട്ത്ത് വെക്കണം രാവിലെ ണ്ടാവൂലേ ആ ചെയ്യണം അപ്പം രാവിലെതന്നെ എണീറ്റ് ഒള്ള പണിയൊക്കെ നമ്മള് തന്നെ കാട്ടണം ആ പോണം അതെന്നെ എ ചോറൊന്നും നിങ്ങളൊന്നും കഴിക്കില്ലല്ലോ അതെന്തേ ചോറൊന്നും വാണ്ടല്ലേ നിങ്ങളിനിപ്പൊ ചോറൊന്നും വേണ്ടാല്ലെ
ആ ഇഞി ഒന്നും വേണ്ട്യേര ഇഞിപ്പൊ ആർക്കൊന്നും വേണ്ടി ഇല്ല കൊറച്ചേരം കഴും ന്താലും കെടന്ന് ഒറങ്ങുമ്പൊ പത്ത് മണി കയ്യും
ആഹ് കയ്യും അതെ
നേരത്തെ കെടക്കൊന്നുല്ല ഇവരൊന്നും
ആഹ് ആഹ് ത് അല്ല അവരത് ചിന്തിചിട്ടില്ലലൊ കുട്ടീൾക്ക് പഠിക്കാനൊക്കെ ഒരുപാട് ണ്ടാവൂലെ
ആഹ് ആഹ് അഹ് ശീലായെ കൊണ്ട് പിന്നെ ഒറ്ങ്ങാനും നേരം വകും നമ്മക്ക് എന്തയലും നേര്ത്തെ ഒറ്ങ്ങ്യാലും ഇല്ലെങ്കിലും സമയാ ആവുമ്പൊ കൊ
റസ് ആഹ് നമ്മക്ക് അതന്നെ ഉള്ളു ഇപ്പൊ സ്കൂളവധിയാണ് എന്ത് ലീവാ ന്നെങ്കിലു അമ്മക്ക് നേര് താമസ്ച്ച് കെടക്കണം താമസ്ച് കെട തന്ന് നേര്ത്തെ എണീക്ക്ണത് നമ്മൾ തന്ന ആണ് നമ്മളൊന്ന് മൊട തീർന്ന് കാര്യം
ട്ടുലെ അയുടെയ്നി
ആഹ് രാ അഹ് ആഹ് അതല്ല സുബ്ഹിക്ക് എണീക്കും ഇക്കപ്പ നാട്ടില്ണ്ട് അപ്പൊം ആള്നെ പള്ളീ വിളിച്ച് അല്ലെങ്കി അവര് ഒറ്റക്ക് എണീക്കും ഇക്ക നാട്ടിൽ ലീവിന് ഇപ്പ വന്നേക്കാണ് അപ്പൊ അവര് സുബ്ഹികെക്കെ വിളിച്ചു വിടണവെങ്കില് ഞമ്മള് എണീറ്റ് ട്ട് അവരെ വിളിച്ചൊണത്തി ആലെ അവര് എണീക്കുള്ളേ അല്ല ഈ കറക്ട് പള്ളി തന്നെ പോയി നിസ്കരി ആഹ് നല്ലെ അതെന്നെ നമ്മള് തന്നെ വിളിച്ച് ഒണത്തണം അപ്പൊ നമ്മള ആഹ് ഒര് ഇതില് കട പം മ്പട്ത്തേക്ക് നമുക്ക് പിന്നെ ആഹ് ഒര് നാലര നാലെ മുക്കാലിന് തന്നെ എണീക്കും അപ്പൊ തന്നെ എണീകു ആഹ് ആഹ് ആഹ് ആഹ് അതെന്നെ അതെന്നെ ഇപ്പൊ അവധിയാണെങ്കിൽ നമ്മൾ ആഹ് ടൈമില് എണീറ്റ് ഇവരൊക്കെ വിളിച്ച് ഒണത്തി ക്കവ്ടെ അല്ലെങ്കി ഒര അഞ്ചരക്കാവുമ്പ ഴിണീറ്റ് നിസ്കാരം അതൊക്കെ ഇണ്ടാവൊള്ളു ഇപ ഇക്ക ക്ക വന്നൊണ്ട് പിന്നെ അവരെ പുതിയ തിരി വിടാള്ളത് കൊണ്ട് പള്ളിക്ക് വിടാള്ള പിന്നെ ഒറങ്ങാ പറ്റൂല പിന്നെ നമ്മളാ ഒറ ക്കം പോയി കഴിഞ്ഞ്
ആഹ് അവര് പോയി കഴ്ഞ്ഞ പിന്നെ അവരെ പോയേന്റെ പണികള് ണ്ടാവും
ആഹ് അതാണ്
ത് എന്തായാലും ഒര് മണി രണ്ട് മണി ആവുമ്പഴ്ത്തേക്ക് കയ്യുല്ലലൊ
ഇല്ല നമ്മള് പണിയൊക്ക കഴിഞ് ഇവര് പിന്നെ ഉച്ചക്ക് ഫുഡ്ഡ് കഴിക്കാ എല്ലാരും വരലൊടങ്ങും ഉപ്പാ ഉമ്മ ഉ പ്പാവ അത് ഇക്കാ എല്ലാരും അതും കഴിഞ് കഴിഞ ഞമ്മള് റെഡിയായി വരുമ്പൊ പിന്നെ അത് ചായ ക്ക് സമയായി ഇതൊക്കെ തന്നെ അങ്ങന സമയാവും പിന്ന അതേമാ രാത്
തെ നോക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പത്തേക്ക് ആവും സമി
കൊറ്ച്ചു നേരം പിന്നെ രാത്രിയില് ഇവ്ടെ ചോറൊന്നും കഴിക്ക്ന്നില്ല എല്ലാ ക്കും ചപ്പാത്ത്യോ ദോശ അങ്ങനെ എന്തെങ്കിലും നാസ്ത് അങ്ങനെ എന്തെങ്കിലും കൊ ഹൊ
ത ഉന്തൊന്നില്ലെ ന്നലും എടക്ക് ഇണ്ടാവും ഇവർക്കൊര് ചപ്പാത്തി വേണം ന്നറയല്
അഹ് അതെ ഇത് നല്ല സ്ഥിരം ഇവടെ ഉച്ചയ്ക്ക് മാത്രെ ഉള്ളൂട്ടൊ ചോറ് കഴി ക്ക്‌ണത് ആഹ് അത്കൊണ്ട് പിന്നെ അപ്പ അതും പണിയ ആഹ് ആഹ് അപ്പ പിന്നെ അതും പണിയാണ് അഹ അഹ് ഞമ്മക്കിപ്പൊ ശീലായി അതിപ്പ ഹൈ സ്ഥിര ഉള്ളതായതൊണ്ട് അങ്ങനെന്നെ പോവാണ്
ന്നുല്ല ശീലൊന്നുല്ല
ആഹ് അതെന്തായാലും കാര്യാ പിന്നെ ആഹ് അത് എന്നെ എവടെ പിന്നെ ആഹ് ഇവിടെ ഷുഗർ ഒക്കെണ്ടെ ഉപ്പാക്ക് അഹ് ആഹ് ബിരിയാ ബിരിയാണി ആണെങ്കി ഒക്കെ രാത്രി ഇവടെ ബിരിയാണി ണ്ടാക്കിയാലും ആഹ് ഉച്ചക്കിപ്പൊ ഇണ്ടാ ക്ക്‌യാലും ഈ ആഹ് വേണം ഉച്ചക്കി പ്പം ബിരിയാണി ആണെങ്കിൽ കൂടി രാത്രി വേണ്ട അത് വേണ്ട രാത്രി പിന്നെ. രാത്രി പിന്നെ നമ്മെൾ എത്തെലും ഇണ്ടാക്കി അത് അങ്ങനെ ശീലിച്ചു അവര് അത് രാത്രി ചോറ് എ ന്തായാലും. ബിരിയാണി ഇപ്പ മന്തിക്ക് നമ്മള് ഇപ്പം നമ്മള് കടെന്ന് വാങ്ങിച്ചിട്ട് വന്നാലും. ചെലപ്പോ കഴിക്കും കൂടുതല അല്ലെങ്കിൽ മറ്റേ ചിക്കന്റെ മറ്റേതേ വാങ്ങത്തുള്ളൂ ബ്രോസ്റ്റഡ് അങ്ങനെ. ഐറ്റംസൊക്ക ഓർക്ക് രാത്രി അരി വേണ്ട അരി ആഹാരയ്ട്ട് വേണ്ട. അത അവരുടെ ശീലം അത് അവ്ടെ നിന്നപ്പോ ഗൽഫിലൊക്കെ അങ്ങനെയാണല്ലോ അവര്. ഇവരാരും ചോറ് കഴിക്കലില്ല ശീലം ആയപ്പോഴത്തേക്ക് അവർക്ക് നാട്ടിലത് മതി. ഇബടെ ഉപ്പായും ഉമ്മാക്കൊക്കെ ഷുഗറൊക്കെ ഉള്ള ചോറൊന്നും രാത്രി കഴിക്കില്ല.
ഏഹ് വിടെ പിന്നെ അതൊന്നില്ല. അങ്ങനെ നിർബന്ധങ്ങളളൊന്നില്ല ന്നാലു ഇണ്ടാക്കി കൊട്ത്താൽ അതും കഴിക്കു പിന്നെ ഞാൻ വിചാര്
തയ്ക്ക് സന്തോഷം. ആഹ് അതക്ക ഇപ്പ ഈ നമ്മളെ. പെണ്ണ് ങ്ങള്ളെ ഒള്ള് ട്ടോ ഇനി ഇപ്പൊ ഇങ്ങനെയൊക്കെ നിക്ക്ണെ അടുക്കളേലൊക്കെ.
അതെന്നെ വാക്കിയുള്ള പെണ്ണങ്ങളൊക്കെ ആ പണി. ജോലിന്നുള്ളത് മാത്രേ ഉള്ളു
ആഹ് ജോലിന്ന് പർഞ്ഞ്. നമ്മളെ ഞാനിപ്പെടക്കിക്കാനോട് പറയു നിങ്ങളെയൊക്കെ നിങ്ങൾക്ക ഇവിടെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യന്ന്. ഇനി അങ്ങോട്ട് ഇങ്ങിനെ ഒക്കെ ചെയ്ത് വരാന് ഒന്നുവേ പെണ്ണുങ്ങളൊന്നും മെനക്കെട്ട നിക്കാന്നുല്ലന്ന്.
ആഹ് ശരിയാണ് ഇപ്പ ള്ള പെൺൺകുട്ടികളൊന്നും നിക്കൂല. ഒരു പണി കഴ്ന്നാല് ആഹ് ശരിയാണ്.
ആഹ് ഇനി അവിടെ നോക്കണ്ട ട്ടോ ആഹ് ശെരിയട്ടാ ഞാ വിളിക്കാവേ.
അ ആഹ് ആഹ് ശെരി ഞാൻ ഒരു കോള് വര്ൻണ്ട് ഞാ വിളിക്കങ്ങളെ.
ആഹ് ശരി ഒകെ.
ആഹ് ആഹ് ആഹ് എന്നാ ശരി.